ആഹ് കേക്കില്ലേ
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് ഇത് ലൗഡ് സ്പീക്കർ വെക്കാൻ പറ്റാത്ത ഭയങ്കര പ്രശ്നം അവളൊ.
ഏഹ്
ലൗഡ് സ്പീക്കർ വെക്കാൻ കഴയുന്നില്ല.
ആഹ് ഈ ഇവുടുത്തെ ലഹരിനെ കുറിച്ച് പറഞ്ഞാലോ അളള ഇവിടെ ആണെങ്കില് ആഹ് ആഹ് ബീഹാറ്. ഇവിടെന്ന് പറഞ്ഞാല് ഇപ്പ - ഏതൊരു കടേല് പോയാലും ഇപ്പ ഞമ്മെടെ നാട്ടിലൊക്കെ മുട്ടായിമാലകളിങ്ങനെ തൂക്കിട്ട പോലേണ് ഇവിടുത്തെ - ലഹരി പദാർത്ഥങ്ങള് തൂക്കിയിട്ട്ണ്ടാവുക
ആഹ് ഈ തമ്പാക്ക് ടീംസൊക്കെ.
ആടോ ഇത് ചെറിയ ചെറിയ കുട്യോള് മീട്ടാസു മീട്ടോ സുപ്പ്രിയനർഞാണ്ട് ഈ കൊർച്ച്‌ മതുരള്ള ഈ ശരി നമ്മളെ
ആഹ് ആഹ്
ആഹ് അയ്ന്റെ പോലെ എന്തോ ഈ അടക്കേെന്നാണ് ഇവലെ തൊട്ക്കം
ആഹ് വെറ്റില അട്ക്ക ഇവിടൊക്കെ ഇവിടെ പെര്ന്നാക്ക് നല്ലൊരു രസേര്ന്ന് പെരുന്നാക്ക്. പള്ളിക്കന്ന്ങ്ങനെ എർങ്ങി വര്ന്പ്പോ ഒരു കടന്റുമ്പില് എല്ലാരും കൂടിക്ക്ണ്ട്. നമ്ക് അറീല്ല എന്താണത് ന്. പോയോക്കുമ്പണ്ട് വെറ്റിലമ്മെ ഇതൊക്കെ തേച്ച് അട ക സാധനങ്ങളൊക്കെ വെച്ച്ട്ട്.
ഉം
അയ്ന്റെ ഷോപ്പിനാണ് ഏറ്റവും വല്യ മാർക്കറ്റ്. പിന്നെന്താ ഒരു പതരം പപ്പടം. അതാണ് പെര്ന്നാക്ക് ഇവ്ടെ ഏറ്റവും കൂതൽ ആൾക്കാര് വാങ്ങ്ണ്.
ഏഹ്
പെരുന്നാള് ഇങ്ങള് എവിട്ന്നാ കഴിച്ചൂട്ടി?
ഏഹ് പെരുന്നാളും ഇവടെന്നെ.
എന്തേനു ഫുഡൊക്കെ?
ഈ പെരുന്നാള് ഫുഡ്ണ്ട്ർഞ്ഞാ ഇപടെ പെരുന്നാളിൻ്റൊരു പ്രെത്യേനർറഞ്ഞാല്. ഇവിടെ നേരെ നിസ്കാരം കഴിഞ്ഞ് അതയ്ഞ് വന്നാല് പിന്നെ ഇവിട ഒരു ചെറിയൊരു മേളണ്ടാവും. ആയത് ഈ പ്രധാനപ്പെട്ട ഉത്നു വണ്ടി ടീംസ് എല്ലാരും വരും അപ്പൊന്നെ ന്യൂഡിൽസ് അത് ഇത് മറ്റേ മർച്ച് ഐസ്ക്രീം. അങ്ങൻത്തെ ആ പരിപാടി പിന്നെ മുത്തുമാലാ അത് ഇത് നർഞ്ഞാണ്ട് അവിടെ ഒരു ചെറിയ ഒരു. ബാധാർ സൃഷ്ടിക്കോല്.
ആഹ്ആഹ്
ആഹ് അത് പിന്നെ ഒരു ഏതാനും രണ്ട് മൂന്ന് മണിക്കൂറിന്ള്ളാ ഒള്ളു. പിന്നെഅത് കഴിഞ്ഞാല് അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകതന്നർ ഞ്ഞാല് നമ്മുടെ നാട്ട്ത്തെ സേമിയ പായസം ല്ലേ. ആഹ് അതെല്ലാ വീടുകളിലും ഇവര് വെക്കും.
വേറെരു സാനാണ് ഇവിടെള്ള്. ഒരു കട്ടിള്ള ചെൽപ്പോ വെര്ലോണ്ടൊക്കെ തോണ്ടി തി ന്നണ്ടി വരും അങ്ങനത്തെ ഒരു സാനം
ഏഹ് കീറാണോ
എന്താ പേരും ഇൻക്കറയില്ല നമ്മളിവിടെ ഈ കോളേജില ആയതു കൊണ്ടേ
ആഹ് ആഹ് അല്ല സേമിയാണോ അതോഞ് അ രിയാണോ
സേമിയന്റെ സധനമുണ്ട് പിന്നെ വേറൊരു അരിയുടെ ഒരു വട്ടത്തിലുള്ള ഒരു സാധനത്തിന്റെ ഒരു സാധനമുണ്ട് സേമിയം വട്ടം കൂടിട്ടുള്ള സാബൂന്നരി പോലത്തെ ഒരു സാധനക്കല്ലേ
ആഹ് അത് അത് ഇൻക്ക് ശ്രദ്ധിച്ചില്ല ട്ടോ ഇവിടെ രണ്ട് രണ്ടഐറ്റള്ളേ ഒന്ന് സബിയാ സബിയാറിമ്പോം താണ് ഇബല് സേമിയത്തിന് പറയ്ണ പേരാണ്. അത് ഇവല് നേരെ എന്തെയ്യാച്ചാല് ഡയറക് റ്റ് ചൂട്ള്ള പാൽക്ക് അത് നേരണ്ടാടെയ്യ ഇങ്ങട്ട് അത് കഴിക്ക.
ഉം ഉം ഉം
അയ് നമുക്ക് അത്ര അത്ര പറ്റിക്കൊള്ളെന്നില്ല ഏഹ് പി ന്നൊ വലെ ഒര് വേറൊര് ഇത്ണ്ട് കീറ് പറയും അത് ഏഹ് ഇവല് പ്രധാനപ്പെട്ട എന്തെങ്കിലും ദേവത്ത് പ്രധാനപ്പെട്ട എന്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കല്യാണങ്ങളില് ഇപ്പൊ വധു എന്ത് വരന് കൊടുക്കണത് അങ്ങനെ ഇത് ഓല ഉണ്ടാക്കൽ അന്നെ പാല് നേരെ തിളപ്പിച്ച് പഞ്ചസാരയും പാല് ഏഹ് അരി വേവിക്കുകയാണ് ചെയ്യണത്ന് ന് ഇവല് പറഞ്ഞത് ഇങ്ങട്ട് അത് ഇട് വേവിച്ച് ശരിക്കും വരറ്റി എടുത്താണ്ട്ടുക്കും പക്ഷെ അത് സത്യം പറഞ്ഞാല് എന്താ നമ്മള നാട്ട്ത്ത ഒരു അരിപ്പായസത്തിന്റെ ആ ഒരു ടേസ്റ്റ്ക്ക് എത്തൂല്ലനും എന്നാലോ ഇതാണ് പാല് അല്ല പഞ്ചാര ഇട്ടാണ്ട് ചോറ് ഉം
ആഹ് ആഹ് ആഹ്
അങ്ങനെരു വറകിയ രൂപം അതേപോലെ ഇവിടുത്തെ ഹൽവ വേറെ
അവിടെൊക്കെ ചായക്കൊക്കെ എന്താ റേറ്റ് ആഹ അഞ്ച് അഞ്ച് അടെ തന്നെ ഇടെ ചായ കടിക്കൊക്കെ ആയിട്ട് ഒരു പത്ത് രൂപൊക്കെ ആവുള്ളൂ
ആഹ് അത ബടിയഞ്ഞോളും
ഉം
പിന്നെടന്ന് പറഞ്ഞാലേ പിന്നെ എന്ത് ഇതേപ അതിന് വ്യത്യസ്ത തരം ലഹരി പദാർഥങ്ങളൊക്കെ ഉണ്ടവാുക ഏ അപ്പൊ ഈ വെലങ്ങട്ട് ് ആ് ഞാൻ പെരാളിന്റെ പറേ പെരുന്നാളിനും ഇതേപോലെ തന്നെ എന്താണ് ഇവിടെയും ഇവിടെ പെരുന്നാൾാവട്ടെ കല്യാണ ആവട്ടെ വിസായവട്ടെ ഇവർക്ക് ഈ തമ്പാക്കും അതേപോലെ ന്നന രുബന്ത ഏ പി ദക്ഷിണ വെക്ക്ണത് വെറ്റിലമല്ന്നൊക്ക ആള്ള ഞമ്മളീ പണ്ട് കാലത്ത് ചത്ര എന്ത് ചലച്ചിത്രങ്ങ കാണണ പോലെ ഏ അതിന്റെ ഒരു സ്വരൂപം എത്ര വലിയ ആളായാലും ഏ അയാൾക്ക് ഇതില്ലാതാണ് നടക്കൂല നീ ഒന്നും കൈക്കാ ഉം
െ കൂടുതൽ വിദ്യാഭ്യാസംല്ലാ എല്ലാ എല്ലാവും ഇല്ലാത്ത എല്ലാവരും ഈ പരിപാടിയ ഉള്ളോ ല
ആഹ ഇവിടെ എന്താറിയോ അത് ആഹ് അണ്ട് അണ്ട് എല്ലാരും ഉണ്ട് ഉറപ്പല്ലേ അയിന് ് ഇനിയിപ്പോ ഇവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഉണ്ടാവും അഥവാ ഹ ഇത് നമ്മളെ ലഹരിയാണ് എന്ന് മനസ്സിലാക്കണ ആളുക ഉണ്ടെങ്കിൽ മീട്ടപ്പാന് ഒലക്ക് പോലെ അതാ ചെയ്യ ഓഫ് ചെയ്യാ ഏ അതത് അത് ഉറട്ടം ഞാന ട്രൈ ചെയ്ത് നോക്കി ഉ ആ മറ്റേ അത് വെറ്റില വെറ്റില ൻ്റെമേലെ മറ്റേ മധുരുള്ള രണ്ട് മൂന്ന് ചെറിയൊരു ചോക്ലേറ്റിന്റെ പോലത്തെരു സാധനം പിന്നെ രണ്ട മൂന്ന് അതേപോലത്തെ മധുരമുള്ള പദാർത്ഥ പിന്നെ ഏലക്കായി പിന്നെ മുന്തിരി ഏഹ ഏ രസണ്ട ചോയിച്ചാ അത്ര വല്ല്യ മെച്ചുണ്ട്, എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പിന്നെ അത്ര സാധനങ്ങൾ.. അത്ര വല്ല്യ താല്പര്യമായി പിന്ന ഒന്ന് ട്രൈ ചെയ്തു നോക്കാന്ന് വെച്ചാ.. സംഭവം ഇതാണ് മധുരണ് അതിന്റെ വെള്ളംത് അതിന്റെ വെള്ളം ഇറക്ക ചെയ്യുക. തുപ്പല്ല. പക്ഷെ അത് ഡൈജസ്റ്റ ഡൈജസ്ഷന് നല്ലതാന്നാ അവര് പറഞ്ഞത്. ആ അത് പറയാൻ പറ്റൂല്ല കാരണം പണ്ട് സീസർ ആരോഗ്യത്തിന് നല്ല ധാരണ ഉണ്ടല്ലേ അതിന്റെ തുടക്കം
ഏത്..
ഈ സീസർ കമ്പനികളൊക്കെ. സി സിഗരറ്റിന്റെ കമ്പനികളൊക്കെ വളർന്നു വന്നതെ.. ആദ്യം ആ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതന്ന് പറഞ്ഞണ്ടല്ലോ വന്നേ ഏ അല്ല ഓള് അഡ്വെർടൈസ്മെന്റ് അങ്ങനെ തുടങ്ങിയിക്കണ്
അ'അതെ അതെ അതെ.. !
അപ്പൊ അതേപോലെ ഇതിപ്പോ ചിലപ്പോ പണ്ട്.. ഒരു പഴമ്പുരാണം പറഞ്ഞതാകാം. പിന്നെ വേറൊന്നുണ്ട് ഈ കിതാബുകളിലൊക്കെ അങ്ങനെ കാനുണൊക്കെ കേൾക്കാം അതായത് ഈ വെറ്റിലന്നുമ്പോ ബുദ്ധിക്കൊരു കൂർമത കിട്ടുംന്ന് പറഞ്ഞേക്കാ.
അറിയില്ല അത്.... പലതും പല ഇന്റർപ്രിട്ടേഷന ആക്കാരും ചെലപ്പോ.. ചെല ആഹ്..
അഹ്താണ്, സംമ്പന്താണ് അയി ല് ഒരു ചെറിയൊ ഒരു ഉന്മേഷം കിട്ടിണ്ടാവല്ലോ
ഉം...
ആ പോ പൊകലക്ക അങ്ങട് വെക്കുമ്പഴെ
ഞാൻ അറിയാണ്ട് ഒരിക്കെ ഒരു ബെറ്റില്ല മാത്രം ഒരു കഷ്ണം തിന്നിട്ട് എനിക്ക് അതിന്റെറെ ഒരു.. ചൊയ മാറാൻ എത്ര ദിവസമായിട്ട് ഇടങ്ങറയിക്ക്ണ്
ഉ അതിന്റെ ആഹാ അത് വലിയ വലിയ ചോറ് ചൊ.. ചൊറയെ
അതിനോട് ശരിക്കും ഏതൊരു മൊയില് എന്തോ കഴിക്കാൻ പറഞ്ഞതാ കുറെ മുമ്പേ അങ്ങനെ ഞാൻ ആണ്ട് കഴിച്ച് എടങ്ങറായി... ആവു.. എന്തൊക്കെ മന്ത്രിച്ചുകണ്ട് കഴിക്കുടായിന്ന് ഇന്റെ മോനെ കാണണ്ടീന്നില്ലന്നയ്യായി ലാസ്റ്റ് രണ്ട് മൂന്ന് ദിവസം അതിന്റെ അവസ്ഥ ഉണ്ടായി..
ഏഹ് ഇവിടെ ന്താണ് പിന്നെ പറഞ്ഞാല് അതായത് ഇത് ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികരം അതുകൊണ്ട് പിന്നെ ചെറു പ്രായത്തിൽ തന്നെ ഇവരുടെ പല്ലുമലൊക്കെ കറ വന്നും തുടങ്ങിയിണ്ടാവും.
ആഹാാ അത് ആഹാ ആ ആഹ ഒരു പ്രശ്നണ്ട് ഇവിടെ എല്ലാടത്തും... തന്താരൊക്കെ വർത്താനം പറയുമ്പോ തൊള്ള തൊറന്നാ പെട്ട് മൊലിയമാർക്കുണ്ട് ഇവിടുത്തെ ത്തെ മക്തവിന്റെ മറ്റ ചാർജുള്ളേ നമ്മളിവിടെ ക്യൂ വയസ്സായ സ്ത്രീകളെ
മം
ഓത്ത് പഠിപ്പിക്കുന്ന ഒരു സെറ്റപ്പ് ഇ ണ്ട്
മം
അപ്പോ അവർക്കൊക്കെ നമ്മള് വിസ്റ്റ് ചെയ്യാ നമ്മളതിന്റെ കോർഡിനേറ്റർമാരായിട്ട് അതിന്റെ ഉസ്താൻ മാരൊക്കെ സംസാരി... വിറ്റ് ചെയ്ത ജസ്റ്റ് ഒന്ന് സംസാരിച്ച് അവിടത്തെ അവിടെ മറ്റേ ഹിന്ദി എല്ലാരും ക്യാച്ചു ചെയ്യണ്ട്
എവിടെ ഇവിടെ ഹിന്ദി ആണ്
ബീഹാരി ലാംഗ്വേജ് ഒന്നും ഇല്ലല്ലേ?
ഏഹ ഇല്ലേ ഇവല് തനിച്ച് ഇന്ത്യക്കാരാണ് ബീഹാറും യുപി യും.
ആഹാാ ഇവര് അങ്ങനല്ലേ ഇവിടെ ഹിന്ദിയല്ല ഇവിടെ ആസാമീസ് ആണ് മെയിന് ഹിന്ദിയൊന്നും ഇവിടെ എല്ലാവർക്കും തിരിയില്ല
പിന്നെ ഇവിടെ ഇവിവിടെള്ള ത്ത് പിന്നെ ഇവിടെ ഒരോന്ന്ണ്ട്
അത് ഞാൻ സ്കൂളിൽ ക്ലാസ് എടുക്കണ്ട് അപ്പോ എന്റെ പത്താം ക്ലാസ് കുട്ടികളൊക്കെ പെൺകുട്ടികളാണ് ഓല്ക്ക് മൊത്തം ഹിന്ദി കെച്ചാവും പക്ഷെ എട്ടാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഹിന്ദി കെച്ചാവൂല നാലഞ്ച് കുട്ടിയാൾക്ക് അപ്പൊ ഞാൻ ഓല് ഓരോരുത്തർക്കും വേറൊരു സാർനെ വെച്ചക്കാണ് സാർനെല്ല ഓല്ലെ ക്ലസ്തന്നെ വേറെയൊരു കുട്ടിനെ ഞാൻ പറഞ്ഞ കൊടുണേ മനസിലാക്കി കൊടുക്കാൻവേണ്ടിട്ട്
ആഹാ ആഹാ ആഹാ
അങ്ങനെ അങ്ങനെ അങ്ങനെ പോവും
ഉം നമ്മള് ആ ഞാ ഞാൻ ഇവിടെ ഇതാണ് ഓരോ പക്ഷെ ഇത് ബീഹാറിന് വേറൊരു പ്രത്യേകത ഉണ്ട്ന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് ജില്ലണ്ട് മുപ്പത്തെട്ട് ജില്ലയിൽ ഒട്ടുമിക്ക ജില്ലയിലുള്ള ആളുകൾക്കും ഓല് പറയിണത് അപ്പുറത്തെ ജില്ലയിലെ ആളുകൾ ക്യാച്ച് ചെയ്യാൻ തുടക്ക സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതായത് ഇവിടെ സ്ലാങ്സിൽ വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു എന്ന് കായന്ന് നമ്മള് പറിണയിടത് ഇവിടെ കാലി ലിയന്ന് കൂട്ടും ലാമ കൂട്ടും.
മമം
അപ്പൊ കാലിയാ ബഡലിയാ ബോലിയാ ഏ ഇവിടെരോരോ
ചില ചില പടത്തിലൊക്കെ ഫീൽ ചെയ്യലുണ്ട്.
ഏഹ് ആഹാ
ഹിന്ദി പഠത്തിലൊക്കെ
ആഹാ പിന്നെ ആഹാ പിന്നെ അതേപോലെ ഇരിക്ണെ ആഹാ പിന്നെ ഇനി
ഏഹോ
ആഹാ പിന്നെ അതേപോലെ ഇരികണെ ചില അമൃർകൾ ഇണ്ടാവും അമൃർ അമൃർകൾ അമൃർകൾകളിലൊക്കെ ഈന ഈന വരുവല് അപ്പൊ ഹാ ഈനൊ വരുമ്പൊ ബൾജിയ ഏഹ ബൊലീന എന്ന് പറയുമ്പോം ആഹ് ഇങ്ങള് ഞ ഞങ്ങളെ ഭാഷകൾ സംസാരിക്കണ്ടന്ന് അറിയും ഇവല് ആ ഇവിടുത്തെൊരു രീതി ഇതാണ് ഇനി നേരെ മറിച്ച തൊട്ടപ്പുറത്താണ് ഒരു മധുബനി അറിയ ഓർലത് പറഞ്ഞല് ഒരു സംഗീതം പോലെ നമുക്ക് ഇങ്ങന തോന്നും ബൊലേ ബോലാ അങ്ങനെക്കരം ഓല് പറയാ
ആഹാ
പക്ഷെ അത് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ നമ്മള ഇവിടെ ഒരു അഞ്ച് കുട്ടികെ ഇവിടെ നിന്ന് താമസിക്കണ്ട് അപ്പൊ അതില് രണ്ട് കുട്ടികളെ അവിടുത്താണ് ഓലെ ഭാഷ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ
മത്തബില അവ നിന്ന് പഠിക്കാ പറഞ്ഞാ പോലെ സ്കൂൾ എന്ത് ചെയ്യാ അടുത്ത് പോയി പഠിക്കയേ
സ്കൂൾ ആ ഇനിക്ക് ഇവിടുന്ന് തുപ്പിയാല് സ്കൂൾക്കാ
ആ അങ്ങനെ
ആ അങ്ങ അങ്ങനെയുള്ളൊരു സ്ഥലാണ് ഇവിടെ
ആ റൂമ് കാര്യങ്ങളൊക്കെ എന്താ പാട്
റൂമ് ആഹാ അത് ഇനിക്ക് നല്ല ഗുണാണ് ഇബടെ
ഉം
ഇത് ഒരു കുറച്ച് പ്രതാപഉള്ള കാലത്തുണ്ടായിരുന്ന പ്രതാപ ഉണ്ടായിരുന്ന ഒരു വലിയൊരു മദ്രസയാണത് ഉം ഇപ്പോ എല്ലാം ശൂഷിച്ചു പോയൊരവസ്ഥയാണ് അപ്പൊ കെ ഉഷാറാണ് പ്പി ഞങ്ങള് രണ്ടാളുകള് ഏ ആഹാ അതെ അതെ ഞങ്ങള് രണ്ടാളുകളെ പ്രതീക്ഷിച്ചണ്ടാണ് ഇവിടെ നിന്നീന് അപ്പോ എനിക്കായിട്ട് ഒരു റൂമുണ്ട് ഞങ്ങള് മൂന്ന് സ്റ്റാഫിന് മൂന്ന് റൂം ആണ്
ആഹാ
അപ്പൊ ഏ അല്ല ടൈല് ഇട്ടല്ല ടൈല് ഇട്ടല്ല ഇനി ഇപ്പൊ പക്ഷേ ഇവിടയും ഈ ഇവിടെ ഇല്ലട്ടോ ഇവിടെ അങ്ങനെ കൊ കൊതുകില്ല
ഇവിടെ കൊതുവലെ ഒക്കെ ഉണ്ടല്ലാ എല്ലാർക്കും
ആഹാ ഇവിടെ ഓല്ക്ക് രണ്ടാക്കും ഇണ്ട് ഇനിക്ക് പിന്നെ മറ്റേ ഗുഡ് നൈിന്റെ സാധന തന്നേ
ഉം
ഏ ഒ ഔ പിന്നെ ഞാൻ പിന്നെ കൊതുവല ഞാൻ ചോദിച്ചതും ഇല്ല ഏ പിന്നെ പറഞ്ഞാല്ഇത് നിക്കണത് ത്സർക്കാർ ഭൂമിയിലാണ് അപ്പ പിന്നെ ഇവല് ഇതിമേ ഇഞ്ഞും കൂടുതൽ മെയിന്റനൻസ് വർക്ക് എടുക്കണ്ട പുതുതായിട്ട് ഒന്ന് തുടങ്ങാന്നുള്ള കൺസ്ട്രക്ട് ചെയ്യാന്നുള്ള ഒരു പരിപാടിയില് ആണ് ഒള്ളത്
ഓ ഓ ഓ
ഉം പിന്നെ പറഞ്ഞാല് ഇവിടെ ഒരു പയിനഞ്ച് പയിനഞ്ച് അല്ല ഒരു പതിനെട്ട് വയസ്സ് ഒള്ള ഏ ചെക്കന്മാര് കുടിക്കും
ചെക്കമ്മാര്
കുടിക്കും
ഓ
കള്ള് കുടിക്കും ഏ നല്ല കുടി കുടിക്കും ഇതാണ് ഒന്നാമത് ഇതാണ് നേപ്പാളിന്റെ തൊട്ട് അടുത്ത് ആയോണ്ട് ആണോന്ന് അറിയില്ല ഏഹ് അവിടെ പോയി നല്ല അടിക്കും ഉം നല്ലപ്പം എ എ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് മന സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ സ്റ്റാഫ് മീറ്റിംഗ് സ്റ്റാഫ് മീറ്റിംഗ് അല്ല കമ്മിറ്റി ആയിട്ട് ഉള്ള ഒരു മീറ്റിംഗ് അയിലുള്ളൊരു മെമ്പറ് ഇണ്ട് അയാള് നേരെ ഒന്ന് എടവിട്ട് ആ അവിടാണ് കിടന്നെ ഇപ്പൊ കുട്ടികള് അവിടെ ഒക്കെ ഇണ്ട് തലേ വെള്ളം പരൻ പറഞ്ഞു ഇ ഇങ്ങനെ കുപ്പിയോ വല്ലാണ്ട് വെള്ളം ഇങ്ങനെ പാനിക്ക് കാരും മനസ്സിലായില്ല പിന്നെ ചെല ആൾ നല്ല കുടിച്ച് തണ്ണിയിലാണ് മച്ചാൻ
അവിടുത്തെ സ്റ്റാഫ്
സ്റ്റാഫ് അല്ല ഏ കമ്മിറ്റിള്ള ആള്
ഉം അത് നോർമലൈസിംഗ് ആണ് അത് കുടിച്ചാലും ബാക്കിയുള്ളവർക്ക് പ്രശ്നം ഇല്ല അങ്ങനെ
ഏ ആ അതാ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണ അട്
ഉം
പിന്നെ ആയപോലെ തന്നെ ആ പിന്നെ ജ്ജ് പറഞ്ഞില്ലേ മൂലേന്മാര് എന്ത് പറ്റില്ല എന്ന്ണ്ട ഇവിടെ ഒരു സദസ്സിൽ വെറ്റില ഇല്ലെങ്കിൽ അതൊരു തെറ്റാണ്